ഹലോ താത്ത എന്തൊക്കെ പാട് സുഖല്ലേ
സുഖാണേ അങ്ങനെ പോണു പിന്നെ എന്തൊക്കെയ വർത്താനം
സുഖാണ് കൊഴപ്പൊന്നുല്ലാ നമ്മക്ക് കൊഴപ്പൊന്നുല്ല കുട്ടിയെക്കും കൊഴപ്പൊന്നുല്ല ഏഹ്
മഴ ഇണ്ടോയിക്കാ
ഏ എന്ന് മഴ പറയണ്ട കഥ പറയന്നെ വേ ഇന്ന് നല്ല വെയില് കണ്ടിട്ടാ നീച്ചിക്കണന്നെ എന്നിട്ട് ഞാൻ എന്ത് വേണം ഇത് ഇങ്ങനെ കോതല് ഒണക്ക കഴുകിയതുണ്ടായിരുന്നു കുട്ടിയാള് കെടക്കാച്ച ചെലപ്പൊക്കെ നെലത്ത് വിരിച്ച് കെടത്തും പിന്നെ ബെഡില് കെടക്കണ്ടാച്ചിട്ട് ബെടിലുമേ സ്ഥലോല്ലെങ്കില് നമ്മള കൂടെ കെടക്കാൻ നെലത്തു വിരിച്ച് അങ്ങനെ ഞാന് കൊറച്ചിസൊക്കെ നിലത്തിട്ടതല്ലേച്ച് ഇത് കഴുകിട്ടി നല്ല വെയില് കണ്ടിട്ട് ഒരെസ്സം അയിലും ഗോതമ്പും ഇതൊക്കെ കഴുകി ഇപ്പ അന്ന് ഗോതര് ഗേബും ഒണങ്ങീട്ട് കൈഞ്ഞില്ല അപ്പോ ഞാന് അത് ഒരുജാതി സ്മെല്ല് വന്നപ്പോ വീണ്ടും കഴുക്കീന്ന് ഞാൻ ഇന്നത് കൊണ്ടിട്ട് ആണ്ട് കൊണ്ട് ഇങ്ങടെന്നെ കൊടുന്നിട്ടും ആണ്ടുകൊണ്ടിടും ഇങ്ങട്ടെന്നെ കൊണ്ട് ലാസ്റ്റ് മഴപെയ്ത് പിന്നാ ഇന്ന് കൊറേസത്തെ കഴുകാനും ഉണ്ടായിരുന്നു കഴുകാള്ളതൊക്കെ കൂട കഴുക്കി അയലുമ കൊണ്ടിട്ടപ്പ അപ്പഴും മഴ ഇന്ന് അതെന്നെയാണ് മിക്കവാറും ഉമ്മാന മഴ ഇങ്ങനെ ചാറുവാ പിന്നെ വെയിലുണ്ട പിന്നങ്ങോട്ട് മഴ ചാറും അപ്പ അയിരിതൊക്കെ കഴുകി വെച്ചതുണ്ടേ അതൊക്കെ ഒന്ന് ഒന്നും കൂടെ ഉണക്കിയാലല്ലേ പൊടിപ്പിക്കാൻ പറ്റുള്ളൂ
അങ്ങനെണ്ട് ചെലദിവസം എടങ്ങാറാകാൻ
ആന്നെ ഞാൻ മിക്കവാറും കൊണ്ടടായി ഞമ്മക്ക് ഒരു പാത്ത് കെടക്കാനൊന്നും പറ്റൂല ഈ
മയ കൊള്ളാത്തൊരു ഇടാൻ സ്ഥലം ഇണ്ടാവുലല്ലേ
ഏ കൊലായ്മ ഇടും പക്ഷെ കുട്ടിയാള് വാരി ഇടും കുട്ടിയള് സ്കൂളിലില്ലതതൊക്കെ നടക്കും കുള്ളൂ കുട്ടിയള് വാരി ആയിക്കൂടെ കളിക്കൊക്കെ ചെയ്യും കൊലായിലൊക്കെ ഇടാ ഇവിടെ അങ്ങനെ കൊലയ് ഇല്ല്യരുന്നു വെയിലത്തു ഇടുലയ്ര്ന്നെ വെയില് ചെളായ്ക്കണപറഞ്ഞിട്ട് തീരെ ഇടുലയ്ന്നു ആ അപ്പം ഞാനു ഒണക്കി വച്ചിട്ട് ഒന്നും കൂടെ ഒണക്കിട്ടില്ലങ്കി ചിലപ്പോ അത് വേണെങ്കി പൂത്തുന്ന് വരും ബെഡ്ഷീറ്റോടുക്ക അങ്ങനെ മടക്കി ഉണ്ടാക്കി വെച്ചക്കണ്
ഉം
മേലക്കില്ല്യ ഉം ഉം മേ ക്ക് ഫോണില്ലാത്ത കാരണം ആർക്കില് മോളെല് ആഹ് മറ്റേ ഉണ്ടാക്കണ അവിടെ കൊണ്ടയ് വെറിന്റെറ്അവിടെ കൊണ്ട് മു ഉണക്കി കൊടുന്നച്ചേ കോണില്ല പൊറത്ത് കൂടെ പോണം പുതു കോണിയാത്ത മറ്റായിട്ട് ചെരിഞ്ഞായിട്ട് വാർ പിന്നെ ഇതാണ് ഇത് ചോർന്നിട്ടേ ഇല്ല ഒന്ന്റ്റെ കഥ പറയണ്ട ആഹ് ഇത് മുപ്പ് കൊല്ലത്തോളം പായക്കില്ല്യെ കൊറച്ച് പായക്കൊള്ളതായതു കൊണ്ടേ ഉ അപ്പൊ പിന്നെ അപ്പ ഉണ്ടാക്കണ പെരേന്റെ മേലെ കൊണ്ടിട്ട് ഉണക്കിയതേന്
ഏതാലും പണി ഫുള് കഴിഞ്ഞിട്ടില്ലല്ലോ കട്ട് കട്ടാക്കിട്ട് കട്ടാക്കിഓല് ണ്ടാകോലോ
എങ്ങനെ ആഹ് കട്ട്ചെയ്തിട്ടു അത് ഇത് ചെരിഞ്ഞ വാർപ്പായിട്ടന്നു കട്ട് കട്ട് ചെയ്ത് ഇണ്ടാക്കാൻ പറ്റാത്തത് പിന്നെ അതെല്ലാ ഞാന് ആ പുതിയ പെരന്റ മേലെ ഇന്നലെ കൊണ്ടിട്ടൊണക്കണം ച്ചിട്ട് ഇന്നലെ വെയിലൊക്കെ ഉണ്ടായിന്ന്
റെഡിമെയ്ഡ് ഇണ്ടേ
ആഹ് റെഡിമെയ്ഡ് ഒക്കെ ഇണ്ട് ഞാൻ കണ്ടിക്കണ് ഇതങ്ങനെയല്ല ഈ ബെ ബെ അങ്ങനെ വെക് ക്കാ പറഞ്ഞിട്ട് കാര്യാ ഇത് പഴേതാണ് ഇത് പൊട്ടി ചോർന്നിട്ടും പ ഒ ആ ഒരു കഥയ്ക്ക്ണ് പെരാ ഇത് പൊളിക്കാള്ളതാണ് അപ്പ് ആ നല്ല ചോര്ണ്ട് ല്ലോട്ത്തും ചോര് വണ്ട് കരാറ് കൊടുത്ത് പെരായതുകൊണ്ടെ ആഹ് കള്ളപ്പണി എടുത്തിട്ട് അങ്ങനൊ എന്താണ് നമ്മള് പറഞ ന്നാള ഇത്ര പൈസക്ക് എന്ന് പറഞ്ഞിട്ട് എട് പ്പിച്ചി വീട് തറവാട് വീട് മുട്ടയ്ന്ന് അപ്പൊ ഇത് ഇടെ ഇവിടെണ് കൊറച്ച് പാടത്താണ് ഈ വീട് അപ്പൊ ആരും അങ്ങനെ വന്നു നോക്കൂല അപ്പൊ ഓര് ഓർക്ക് പറ്റിയമാതിരി പണിയൊക്കെ എടുത്തു ഓല് പോയി
അങ്ങനെ പോയി പിന്നെ നമ്മക്ക് എപ്പോഴും പോവൻ നോക്കാനും ഇതിനൊന്നും ഒര് ഇവ്ണ്ടാവണ്ടാവൂല്ല തറവാട്ട അതിലൊക്കെ ആണെങ്കി
പ്പ മുപ്പത് കൊല്ലത്തോളം അയിക്കണേന് ഈ പെര ഉണ്ടാക്കീട്ട് മുപ്പതല്ല മുപ്പത്തിരണ്ട് കൊല്ലറ്റെയ്ക്കണ് അപ്പൊ അത് ഇഞ്ഞി ഒന്നിന് പറ്റൂല്ല അപ്പൊ നമ്മുക്ക് വേറെ തന്നെ നോക്ക രണ്ടും കുട്ടർക്ക് വേറെ നോക്കണം ഞങ്ങക്ക്‌ ഇവിടെ കേറ്റ്ണ്ട് മറ്റവർക്ക് അതിന്റെ അപ്പുറത്ത് കേറ്റണം ഉം പ്പൊക്കെ ഒരു പെരപ്പണിക്കന്നെ മു അതല്ലും വേലെറങ്ങിപോണ് ആദ്യൊക്കെ ഉണ്ടാക്കിയവർക്ക് കേച്ചിലായി മോഡലും കുന്താണെങ്കില് ഏത് സ് കല്ലിനൊക്കെ വെല കല്ലാണെങ്കി കിട്ടാ
ളെ പൈസ എന്ത് പൈസയാണ് ഇപ്പോ പേരപ്പ
കല്ലും മണ്ണൊക്കെ കിട്ടാനും ആയിട്ട് ആകെ
പണ്ടത്തെ എരട്ടി എരട്ടി വെലേണിപ്പേ
ഏഹ്
രണ്ട് കൊല്ലം ഒരു കൊല്ലംങ് മാറിയാ അടുത്ത കൊല്ലത്തക്ക് സാമ്പിള് മാറി വെല ഒരു കൊല്ലം മറിയുമ്പോഴത്തിന്
ശരിയെന്നെ
ഉം എന്തിനാ കൂലിയോ കൂലി മേലെ ഒക്കെ കൂടെന്നെണ് ആമ് ക്ക പുടുത്തം വിട്ട്ട്ട പ്പൊ ദുനിയാവ് ഒര്സാനത്തിന് പോയൊക്കെച്ച് അഞ്ഞൂറ്
ആ പണ്ടൊക്കെ അഞ്ഞൂറുപൈക്ക് കൈ നിറച്ചും ഉം എ ബനാനെ ക്കെ പള്ളംന്നറയിന്ന് ഇപ്പൊ കാള് തൊള്ള ന്നറയില പള്ളം ന്നറയില ഒന്നും നറയൂല്ല
ഓന്ടൈ ഞാനത്
ഊറുപ്യക്കെന്ന എന്ത്പോലെ സാധനം കിട്ടുവൈന്ന് ആഇന്നിപ്പോ രണ്ട് സാധനം വാങ്ങിയ കയ്
അയിമ്പൈസേട കവറി കൊണ്ട്വരനില്ല
ആ
അയിക്കൂടെ ചിക്കൻ എന്തേലും വാങ്ങിയ പിന്നെ പ യും വേണ്ട ചിക്കൻ വാങ്ങിയ പിന്നെ വേറ ഒന്നിനും സ പൈസല്ല അയില് എന്താ കഥ ജീവിച്ചണെങ്കി നല്ല ബുദ്ധിമുട് ട്ടാണിപ്പോ ജീവിച്ചു പോണെങ്കിലേ നല്ല പണിയാണെ പറയാ
അഞ്ഞൂറ്പ്യക്കൊന്നും ഒരു വെലല്ല്യ കുട്ട്യള് മുട്ടായിയെക്കാൻ ചോദിക്കണത് പ
ഹാ എന്തൊരു കഷ്ടാണെ എള്ളാക്കാര്
എന്നാ പറയണ്ട പൈസ പൈസ പൈസ പൈസ ഇല്ലാതല്ല നമ്മളടുത്തങട് പോവന്നാല ഇങ്ങട ഒന്നും വരണില്ല്യ പൈസക്കല്ലാതെ ആവശ്യം ഇില്ല ചെലവ് ചെലവ് ചെലവ്ന്നെ ഉം പറയണ്ടാ
ഏ പാത്തമ വിളിച്ചി നക്ക്ളിച്ചിന്ന വാത്തമാ
ഉം ആ ഓ ചിനി എന്നു വിളിക്കൂട്ടാ ഓരോ
ആ ആ പാത്തുമാക്ക് ഞാൻ റി ഉം പിന്നെ
വേറെ
വേറെന്താ അങ്ങനെ പോണു
ഉം ചോറ്ക്കാനായ
ആ ചോറ്ന്നാന് ഇഞ്ഞും ഞാമ്പറഞ്ഞില്ലേ ഉസ്തായിന്റ ചെലവാണ് ഇഞ്ഞി ചപ്പാത്തിം കൊയച്ച വെച്ചപ്പണ് ഉണ്ടാക്കാണ് ബാങ്ക് കൊടുത്തൊരെട്ടര മണിയക്കാവു വരുമ്പോഴത്തന് ആ അപ്പൊ പിന്നെ അങ്ങനെ പി എന്താ ചപ്പാത്തിയു ബീഫ്ണ്ടായിന്നു ഉച്ചക്കത്തെ അത് തേങ്ങാരച്ചക്ക അല്ലല്ല ഞാൻ തന്നെ ഇണ്ടാക്കണത്രെ ഒക്കെ ന കുട്ടിണ്ടാട ചുടാനൊക്കെ വരൂല്ലേ ചൂടാൻ വരുന്നറയ
ആ ആ
അങ്ങനെ അമ്മളങ്ങനെ കണക്കാപ്പൂല അമ്മക്ക് വയ്ക്കുമ നമ്മളെടുക്കും
കൊറപ്പില്ല ആടെ എടുക്കന്നെ അമ്മുക്ക് ആവത് ള്ള കാലം വരേം നമ്മളൊരാളക്കൊണ്ട് ബുദ്ധിമുട്ടി ഇല്ലാതെ എടുപ്പിക്ക്യ നമ്മ നമ്മളെ കാര്യങ്ങളൊ
ഇപ്പമ്മള മക്കളെപോലെ തന്നെ അല്ലെങ്കി എന്താൻ പറ്റുള്ളൂ മര്മക്കള് ന്നില്ല അമ്മള് ഇപ്പ അമ്മായിമാരത്തെ നക്കറില്ലേ കാണാൻ പറ്റൂല ഞമ്മളമ്മള അമ്മായിമാന്റെത്ത് എങ്ങനെ കൈഞ്ഞിക്ക്ന്നത് ആയി ഗതിലിബലക്ക് വരാൻ പറ്റൂല അതന്നെ അത്രയ്ക്ക് കഷ്ടപ്പെട്ട്
അപ്പൊ ഞാൻ പറയേ മ്മാക്ക് ഏതാരു പെൺകുട്ടികളില്ല മ്മാക്ക് ഏതാലും പെൺകുട്ടികളില്ല്യ മക്കൾ നിങ്ങള് വരുമ്പോ നോക്കിലാന്ന്വച്ച് മ്മാനെ ഉപ്പാനെ നോക്കിലാന്ന്വച്ച് ഒരു കൊഴ പുലുങ്ങളും ഇങ്ങളെ ഭാര്യ വിജയ്ച്ചിട്ട് ഏഹ് നിങ്ങള് നിങ്ങളെ സന്തോഷത്തി ജീവിക്ക നേരത്തെ കാത്തൊരു പെരേം കൂടിയൊക്ക ആ
ആഹ് ഞമ്മള് ഞമ്മള് ജീവിച്ചമാതിരി ആകരുത്
ആവരുത് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ നമ്മള് ജീവിച്ചരി ആവരുത് നമ്മുക്കന്നെപ്പൊ ഒരു പെരേം കൂടില്ല
ഇന്ന് ഇബടെക്കെത്തി ഞമ്മളോ കഷ്ടപ്പെട്ടിട്ട് ഇബടെക്ക് എത്തിയോറ് അതേമാതിരി ഓലെ ആകരുതേ പറ ഉം
അപ്പൊ ഞാൻ പറയാ എപ്പളും നിങ്ങള് ഇഞ്ഞി നല്ല പോലെ ജീവിക്ക പെണ്ണെട്ടിയാല ആ പെണ്ണുങ്ങളെ നല്ലപോല നോക്ക മ്മാനെ ഇപ്പനേം നോക്കണംന്നല്ല ആഹ് അന്നിപ്പ നമ്മളെ അതിനൊന്നും കിട്ടൂല ഉം
ഓര് മുഖത്തോക്കി പറയും ഇപ്പ എങ്ങനെയാണ്ന്നോ ചെറിയ മകനാണെങ്കി പെണ്ണില്ല മ്മാനിം ഇപ്പനേം നോക്ക കണ്ടിരുന്നിട്ട്
ആഹ് ശെരിന്നെ എളെ എളെ
എളയമോന്
മോനാണങ്കി എളയമോനാ ങ്ങൾ ഇത് കണ്ട്ക്കാ അങ്ങനെ പൽപ്പറ ചോറുണ്ടെങ്കി ചപ്പാത്തി ചൂടേണ്ടി വരും
ആഹ് അതന്നെ എന്തെല്ലാനാണ് റബ്ബേ
അപ്പൊ അങ്ങനെ തന്നെ ഇപ്പ എന്റെ പേരെ തന്നെ ഇപ്പം ചപ്പ മ്മാ ഇമ്മാക്ക് പ്രഷർ ഇപ്പ ഉമ്മാ ഇപ്പാങ്ങനെ ചൂടുള്ള ചോറ് ചൂടുള്ള കറി ചൂടുള്ള ഒക്കെ ചൂട് എടുക്കുവാണ് നല്ല പകലയും ഉപ്പേരിം മാണം രണ്ടായ്റ്റം മൂന്നയ്റ്റേറ്റെ ഉപ്പേരിയെന്നെ വാണം ട്ടാൻ മ്മാനോടറയാ എന്നുംങ്ങനെ തിയ്യുട്പ്പിക്കണ ങ്ങള് രാവിലെ ഉറ്റു ച്ച് വേവ് കൊർച്ച്കാണ്ട്‌ അങ്ങട് ഊറ്റി വെക്കും ചെറിയ വേറെ ഒരു കുക്കർ ആ കുക്കർ ഒന്നിനും ട്ക്കണ്ടച്ചാ മതി ആ കുക്കറ് കറി വക്കാനും ഒന്നിനുട്ക്കണ്ട കഞ്ഞി മാത്രം വെക്കാൻ ഉപോഗിക്കണാണ്
അതന്നെ കറിയെക്കാണെങ്കില്
ചോറാണ് വിസിലണ്ട്‌ അട്പ്പിക്കും അപ്പൊ നല്ലപ്പവെച്ച ചോറ്ണ്ടാവും നല്ല വേവും വേണം ആണേ ഇപ്പം കൊറേ കാലം നിന്നു വന്നിട്ടേ ചൂടുള്ള തിന്ന ചപ്പാത്തി ഒന്ന് ചെൽപ്പം മാണ്ടിയേരും ഒരു ഒയിവുണ്ടാവൂല ഓതാനും പാടാനും ഒന്നിനും നേരാണ്ടാവില്ല എന്ക്ക് മഗ്‌രിബ് മീൻ അപ്പങ്ങട്ട് കൊണ്ടരുള്ളു മയ്രിബ്ക്ക് കടക്കെ അടച്ച് വരുമ്പള് മീന് എട്ട് മണിയൊക്കാകും കൊടുന്നേയ്ക്ക്ണ്ടാക്കണം അപ്പൊ ഫ്രിഡ്ജില് ആദ്യത്തെ ഒള്ളതും കായം പൊരറ്റിയതോ പൊര്ച്ചതൊന്നും പറ്റു ണ്ട കൊണ്ടര്നത് ഏതാണോ അത് അപ്പാങ്ങാട് നന്നാക്കി ഒണ്ടാക്കി കൊടുക്ക പ്പ പ്പ പ്പത്തെ മരൊക്കൊക്കൊക്കെ അങ്ങനെ പറ്റോ ഓലൊക്കെണ്ടോ ഇറങ്ങി വര അടെ ഒരു മരോള്ണ്ട് ഓക്കൊരു ചെറിയ കുട്ടിയൊള്ളു ഇപ്പോ നൈസറിയിലൊക്കെ ചേർത്ത്ക്ക്ണ് പ്പാ കുട്ട്യാളെ പട്പ്പിക്കാനും ണ്ടാക്കാനൊക്കണ്ടാവൂലെ ന്നാലും ഓള് ഓളും പിന്നെ വൈകുന്നേരം തന്നെ ഉപ്പേരി ഒക്കെ അരിഞ്ഞ് റെഡിയാക്കിയക്കുട്ടാ
ചെറിയ കുട്ടികളെ പഠിപ്പിച്ചാർഞ്ഞാലേ ടീച്ചർക്കും നല്ല
ആഹ് അതന്നെപ്പിന്റെ മോനതാ പറഞ്ഞ കേക്കൂല പഠിക്കാൻ കുത്തിരിക്കാൻ പറഞ്ഞ ഇനിപ്പോ കൊർ ച്ച് വർക്കാളൊക്കെണ്ട് ചെയ്ത് കൊട്ക്കട്ടെ ഇരിക്കൂലാ തീരെ ഇര്ക്കാൻ കൂട്ടാക്കൂല അതാണ് കൊഴപ്പം
ആഹ്
ഞമ്മള് കുട്ട്യാളക്കായാണ് നമ്മക്ക്പ്പോ നമ്മള് ഓല ക്കാലിം മുന്നെ ഇരുന്ന് പഠി ഇതാക്കണം എല്ലേ ത്തിൽ വര്ച്ചൊട്ക്കാനും എല്ലേ കുന്തത്തിന് നമ്മളും ഒപ്പം നിന്നൊട്ക്കണം പണ്ടൊന്നും തള്ളാർക്ക് പണില്ലേനു ഇപ്പൊ തള്ളാർക്കാണ് പണി
ഹും ഹും ഹും ആഹ് ആക്കെ തന്നെ കഥ വേറെന്തൊക്കെയാ- വേറെന്ത് വർത്താനം-
കൊഴപ്പൊന്നുല്ലൃ ഇന്നൊരു പരിപാടി ഇണ്ടായിരുന്നു ഇവിടെ അപ്പൊ നല്ല- ചൂട് ഞാൻ ചോറൊക്കെ വെച്ചിന്ന് ഇന്നൽത്തെ പുളിങ്കറിയൊക്കെ ണ്ടായിനു നല്ല ചൂടുള്ള ബിരിയാണി കിട്ടി-
ആഹ് ആഹ് അപ്പൊ ഉസാറെന്നണ് നല്ല - നല്ല മഴയും അടിപൊളി ബിരിയാണിം തിന്നാ-
നൽ ആഹ് നല്ല രസല്ല ബിരിയാണി ഞാനടു ത്തെ പെരീക്കു ലേസം കൊടുത്ത് ഞാനും തിന്ന് മക്കളൊക്കെ തിന്ന്- ഇഞ്ഞും കൊറച്ചും കൂടണ്ട് ബാക്കിരിക്ക്ണ് രാവിലെ വെച്ച ചോറ് അതേ പാടിരിക്കണ്-
ആഹ് ആഹ് ആഹ്-
ഞാൻ ഇഞ്ഞിന്റെ മോനെ ഒന്ന് പഠിപ്പിക്കട്ടെട്ടാ- ഓൻക്ക് ഒന്ന് വായിച്ചു കൊടുക്കൊക്കെ ചെയ്യട്ടെ ന്നയിക്കോട്ടെട്ടാ ൻഷാള്ള പിന്നെ വിളിക്കാ- ഓക്കെ ഓക്കേ ശരിട്ടാ- ന്നാ ഓക്കെ-